സുഖാണ് അതെയോ
എവിടെയും സുഖമായിട്ട് പോണ് എന്താ പരിപാടി ആയിക്കാ
ഇല്ല മോള് സകൂള് വിട്ട് വന്നിട്ടേണ്ടന്ന് ഇന്ന് നൊരതൊവനു
നേരത്തെ തന്നാഹാ ആഹ്ഹ ഇവിടെ നേരത്തെ ഇവിടെ അതിൽ നേരത്തെ വരും ആ അഹ് വിടെ മൂന്നര ആകുമ്പോക്ക എത്തും
ആണോ ഇവിടെ നാലരക്ക ന്നാലേമുക്കാൽ അഞ്ച മണിക്കാവും എത്താന് നാല് മണിക്ക് സ്കൂൾ ഇട്ടാല് അഞ്ച മണിക്ക ആകും എത്താന് ഇന്ന് നേരത്തെക്ക എന്താ ഗ്രൗണ്ട് അഹ് ങ്ങെനെള്ളത് ഹ് ആഹ് ആഹ് ആഹ് പിന്നെ ചായ കുടിച്ചോ
ഇല്ല ചായന്റെ പരിപാടി ഇല്ല വല്ല്യോരു താല്പര്യമില്ല ച ചായ നിക്കിഷ്ടല്ല അപ്പൊ മക്കളും കൈ കുട് കുടിക്കൂല
ആണോ ഏഹ് അഹ് നല്ലകാര്യം ഉം ആണോ ഇതാ ഇവിടെ ചായ നിർഭന്താ
ആഹ് പിന്നെ എനിക്ക് അയ്ന്റെ ടേസ്റ്റ് എന്താ തന്നെ അറിയില്ല ബന്റ് നാട്ടില്ണ്ടാവ്ണ സമയത്ത് ആൾക്കുണ്ടാക്കി കൊടുക്കും അതോലും ജസ്റ്റ് വന്ന് ചായ ഉണ്ടാക്കണ സമയത്ത് ഞാൻ ചായപ്പൊടി പൻസാരെ എവിടെ തപ്പിയോക്കയ്ക്കാര
ആഹ് ഹ ആഹ്
ഉ
ഓ ആക്ക ആക്ക പയിസിക്കടില്ല ആഹ്
ബാക്ക്ഗ്രൗണ്ട് നല്ല മ്യൂസിത്ണ്ട്ല്ലേ സൗണ്ട് ഉണ്ട്റെ
സൗണ്ട്ണ്ടോ
സൗണ്ട് ണ്ട് മോള സൗണ്ടും ടിവിന്റെ സൗണ്ടക്കെണ്ട്
ആണോ ആഹ് ഓക്കെ ഓക്കെ പെണ്ണിന്റെ അഹ് പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷങ്ങള് ഉച്ചക്ക് ഉം മീന് ഏഹ് മീൻണ്ടായിര്ന്നു മീൻ കൊണ്ടുന്നിരുന്നു അപ്പം മീൻ വറുത്തു പിന്നെ പച്ചക്കറി ഉണ്ടായിരുന്നു സാമ്പാർ വെച്ചു
ആപ്പോ പിന്നെ അക്സ്ഫറണ്ട് എല്ല ഉച്ചത്തെ കയിഞ് ഞ്ഞി ഉച്ചക്കത്തെ ഫുഡ്ന്നെയ രാത്രിക്ക് രാത്രിക്ക്ന്തെലുസ്
ഉം രാത്രക്ക് ഏയ് ഉച്ചക് വെക്ക്ണേന്നെ ഉം ഇന്ന് വേറെന്നും ഉണ്ടാക്കിട്ടില്ല ഉച്ചക്ക് രാത്രിതെന് കൂടെ എഹ് ഒരുമിച്ചച്ച് കണ്ട്ണ്ടാക്കി
ഒരുമിച് ണ്ടാക്കില്ലേ അഓണ്ട് പിന്നെ സുഖണല്ലോ
ഓഹ് അല്ലാത് രാത്രിക്ക് വിനി പിന്നി വൈകുന്നരം എടത്തി
തന്നെയൻ പറയാ വെച്ച്ണ്ടാക്ക പിന്നെയും പാത്രം കൈക പിന്നെയും നേരാ ക്ക പിന്നിം വെച്ചിണ്ടാക്കാ ത് ന്ന പിന്നിം ന് പത്രമോറ പിന്നിം നേരാക്ക തെന്നെല്ലേ ഇതിന് വേ വ്യത്യാസൊന്നുംല്ലല്ലോ ഇപ്പ ഇനിക് പിന്നെ അത്ര വല്യ ഇതിപ്പല്ല അറ്റ തറവാട്ടിലായിരുന്നു തന്നെയ നമ്മള് കൊറേ മെമ്പേഴ്സ്ണ്ടായിരുന്നു അപ്പൊ തേപോൽതന്നെ നമുക്ക് തന്നെ ഒരു ഇതായിരുന്നു ഫുഡ്ണ്ടാക്കല് പത്രം കൈകല് താക്കല്
പണി എരിക്ക
എളച്ചി ഇലച്ചി ഫുഡ്ണ്ടാക്കാൻ വരുല്ല ഓൾക്ക് ഫുഡ്ണ്ടാക്കു കുക്കിങ്ങിനോട് ഒരു താല്പര്യല്ല ഓൾക്ക് തന്നെ വര് വാ റ്യോ ളറിയു ഈ ഒര് സിംഗ് ന്ന്ന്ന് ചെൻക്ന്താ ഒരു മോ ഇവള് ങ്ങോട് പറ്യ താത്തങ്ങളെ ഫുഡായി കൊയ്യാം പത്രം ഞാൻ മോറിക്കോള്ളാറി ഉം ഇങ്ങ്ട്ട് അങ്ങൻതാക്കും ഇപ്പൊ ഞങ്ങള് എഹ് താമ പിന്നെ വീട്ച്ച് മാറി. ഇപ്പൊ പിന്നെ ഹസ്ബന്റുംല്ല ഞാനും മക്കളും മാ ത്രൊള്ളൂ അപ്പങ്ങ്ട് തട്ടിക്കൂട്ട്
മ്മക്ക് മ്മളെതായ ഇത്ണ്ടല്ലോ?
അഹാ ലൈഫാണ് ഇപ്പൊ ആന്നും നോക്കണ്ട ഹസ്ബന്ഡ് വരുമ്പളാഞ്ഞീ കൊറച്ചീസ് ഇണ്ടാവാ. ഇപ്പൊ എന്ത് ഇന്ന് ഇന്നലെ രാത്രി ഇവിടെ പിന്നെ വാപ്പാന്റെ പിന്നെ ഉപ്പന്റെമ്മാന്റെ ദേരുന്നു ആണ്ടേര്ന്ന്. അപ്പൊ പിന്നെ എല്ലാരുംണ്ടായിരുന്നു. ആ അപ്പൊ പിന്നെ പിന്നെ എല്ലാ രുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മളെ തട്ടികൂട്ടലും തൊന്നും നടക്കൂല്ല. അപ്പോത്യാവശ്യം നല്ല ഹൈലൈറ്റ് പരിവേടിയ്രുന്നു. ആഹ് സത്യാർഞ്ഞത് വീട് ആഹ് വീട് തിരിച്ചിട്ടട് പൊയ്കുണു എല്ലാരും കൂടെ.
എന്തോ അവരൊക്കെ വരുന്ന സമയത്താണമ്മക്ക് കൂടുതൽ പണി ഇണ്ടാവുക.
സത്യായിട്ടും അപ്പൊ ഇന്നലെ രാവിലെതന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാ പ്പ പിന്നെ വാപ്പ വിളിച്ചിട്ട് വരാ ന്നിട്ട് മിഞ്ഞാന്ന് വിളിച്ചിട്ടർഞ്ഞു തറവാട്ടിലാണ് പരിവാടിട്ടോ എന്തായാലും എല്ലാരും വൈന്നേരാവുംബത്തിന് അങ്ട്ട് വാ പറഞ്ഞു. ആഹ് ഓക്കെ അപ്പോ സമാധാനത്തിലിങ്ങനെ മിഞ്ഞാന്നത്തെത്തിരി ചോറ്ണ്ടായിന്നു. അണ്ടങ്ങനെ ആഹ് പിന്നെ എന്തായാലും ഇപ്പഞ്ഞി അങ്ങ്ട്ട് പോവാനാണല്ലോ തളപ്പിച്ചൊക്കൂറ്റി മോളെക്കെ സ്കൂൾക്കങ്ങത്തെ അങ്ങനെ തട്ടിക്കൂട്ടി പറഞ്ഞയച്ച് ഇനി വേഗം ഇതങ്ങ്ട് കയ്ഞ്ഞിട്ട് വേഗം കുളിയ്ഞ്ഞങ്ങാണ്ട് വേഗം തറവാട്ടിക്കോവാ ഇപ്പണ്ട്ങ്ങിട് വിളിക്കുണു ചെറിയോരു തിരുത്ത്ണ്ട്ർഞ്ഞു. എന്തേച്ചു പരിവാടി അവ്ടേണ് മഴയായോണ്ട് ഇവിടെ ബുദ്ധിമുട്ടാണർഞ്ഞു. പിന്നെ എലി പായിണമാരി ഒരു പാച്ല മേലക്കൊന്നും പോയോക്കലേല്ല എപ്പളേലും അവിട്ക്ക നമുക്ക് ഈ രണ്ട് മക്കളും ഞാനോല്ലേ? ന്നങ്ങിട് പോയി. ഇങ്ങ്ട്ട് പിന്നെ ആ വന്നിട്ട് പറഞ്ഞത് വപ്പതാണ് കുട്ടികളും കുട്ടി ഒക്കെല്ലേ താഴേര്ന്ന് മൗലൂതോതാന്നും പർഞ്ഞു.
ആണോ? ആഹ് ആണോ? അയ്യോ അള്ളോ ചെറുത്ണ്ടെങ്കി തന്നെ ആവൂല.
ഭയങ്കരതല്ലേ അപ്പൊ അത് ഓൻക്കൊരു ജലദോഷോം പുടിച്ചിക്ക്ണ്. മേത്ത്ന്നെറങ്ങ്ണേ ഇല്ല കുറുമ്പുടിച്ചിട്ട്.
ഔ ഇവർക്കെന്തെലും സൂക്കേട് വന്നിട്ടുണ്ടെങ്കി പിന്നെ ഒക്കെ കണക്ക് തന്നെയാണ് നമ്മളെ ഒരു പണി നടക്കൂല. അത്യാവശ്യം ഉം അത്യാവശ്യം എന്തെങ്കിലും വരുന്ന സമയത്ത് കൂടുതലായിരിക്കുംവർക്ക്.
ആഹ് സത്യാണ് ന്നിട്ട് പിന്നെ വേഗം പിന്നെ ഫുഡ് പിന്നെവാപ്പറഞ്ഞു ഫുഡ് തറവാട്ട്ന്നാന്നെ ഓല് വെ വെച്ച് കൊണ്ടരാ. എളേച്ചിം മൂത്തച്ചീ കൂടെ പിന്നെ ത് നെയ്ച്ചോറും ബീഫും ഓല് വെച്ച് അവ്ട്ന്ന് വെ ച്ച് കൊണ്ടരും. ഇങ്ങട്ട് കൊണ്ട്രാണ് പക്ഷെ കുട്ടിയേള് സ്കൂൾട്ട്വന്നിട്ട് വാണ്ടേ പോരാന്. ചിക്കൻ ഫ്രൈയും അതേപോ ൽതന്നേ പിന്നെ പായസോം പിന്നെ അതുപോലെ തൈര് അങ്ങൻത്തെ ഐറ്റംസൊക്കെ ഇയ്യവടെ ആക്കിക്കോർഞ്ഞു. ആ ആയിക്കോട്ടെർഞ്ഞു. ഇന്നാലും സമാധാനം വേറള്ളതൊക്കോല് ഒക്കപ്പാടായ് ട്ട് ഏൽക്കണ്ടല്ലോ മറ്റേത് സാധാരണ എന്തേയ്ച്ചയ്ഞ്ഞാല് ഒക്കെ ഞാനങ്ങ്ട് തൊടങ്ങേണ്ടരും പിന്നെ കയ്യാനേരത്ത്ക്കാ ഓലൊന്ന് വര. ഞ്ഞീ പിന്നെ ഇതൊ ക്കോരോ ഒക്കെ ഫുഡ് കഴിച്ച് ഓലൊക്കെ പത്ത് മണിയാവുമ്പേ ക്കിന് ഓരൊക്കെ തിരിച്ചു പോവും. പിന്നെ വീട് തിരിച്ചിട്ട പോലേണ്.
ആ ആഹ് അത് വളരെ നമ്മളന്നെ പണിയെടുക്കണ്ടതേ അയ്യോ എല്ലാരും പോയി വരുമ്പത്തേക്കേ നമ്മക്കൊരുതാണെ. ഏ കൈ
മോനെപ്പോഴും ഉറങ്ങീട്ട് ഒളിഞ്ഞ ഉച്ചക്ക തുറക്കം ഇപ്പൊ അവിടെ പോയി വന്നപ്പിക്കും ലേറ്റ് ആയി രാത്രിയാ രാത്രി എന്തായ ഇറങ്ങുമ്പോ ഞാാന അങ്ങോട്ട് കിടക്കുമ്പോഴേ കിടക്കുവുള്ളു എപ്പോഴണെങ്ക പത്ത് മണി പതിനൊ മണിയാകും കിടക്ക്പോഴക്കാള്
ആണോ
ഇ കിക്കൂല ശീലല്ല
ആണോ ഇവിടെ ഉച്ചക്ക് ഉറങ്ങിയാലും രാത് ഒത്തിരിക്കുന്ന വേഗം എന്നാൽ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഉറങ്ങും ഓന്റെ ഉപ്പ വരാതെ കിടന്നുറങ്ങൂല ഏക്ക വരുന്നത് വരെ വെയ്റ്റ് ചെയ്യും
ആഹ് നാട്ടില ഇല്ലാത്തല്ലാത്തൊണ്ട് അങ്ങനത്തെരു പ്രശ്ന ഇല്ല ആൾക്ക്
ഇവിടതന്നെ ഇത്വ്ടെ ശീലായതാണ് എന്ക്ക അത് അഥവാ വരുന്നതിന് മുന്നേ ഉറങ്ങുകയാണെങ്കിലും എന് ചെയ്യും എക്കെ വന്നിട്ട് വണ്ടീ സൗണ്ട് കേട്ടാൽ അപ്പ അറിയോ എനിക്ക് അപ്പ എനിക്കും റ്റിട്ടോട പിന്നെ ഉറങ്ങില് കണക്ക് എൻന്റെ ഉറക്കം പോകോ എന്റെറ ഉറക്കം പോകും
വെറത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വറുതാവും പിന്നെ നമ്മുക്ക് ആഹ് ഇതിന്റെ ബുധി
ഉറക്കംണ്ടാവില്ല നമ്മള ഉറക്കൊക്കെ പോകൂലേ
സത്യായിട്ട് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങി ഇന്നലെ പിന്നെ ഒക്കെ ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത് റെഡി ആപ്പോക്കിന് പന്ത്രണ്ടര ഒരു മണി ആയിക്കണ് ഞാനൊന്ന് സെറ്റൾ പിന്നെ ഒറ്റക്ക് ഒക്കെ പോയി എല്ലാരും പോയി ഇന്നല തന്നെ ഫുഡിന്റെ ചെമ്പ് എടു തെച്ചിട്ട് ചെമ്പൊന്നും മോറിയിട്ടില്ല ഒക്കെ പുറത്ത് കണ എടുത്ത് വച്ചക്കണം
ആണോ അവര് ആരും വന്ന് സഹായിച്ചനീല
ഹലോ ആഹ് അവര് വന്നി എല്ലാരും വന്നിരുന്നു എല്ലാരും പിന്നെ ഫുഡ് കഴിച്ച് എല്ലാരും ജസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ആഹ് സിങ്കിൽ ഉണ്ടായിരുന്നാലും എല്ലാവരും എല്ലാരും വഴക്കും പോയി പെട്ടെന്ന് പെട്ടെന്ന് ഒക്കാം രാവിലെ കുട്ടിയൊക്ക മദ്രസുണ്ട് ആഹ് ആഹ് ആഹ് മദ്രാസ അത് മക്കല്ലേ മക്കളല്ലേ ഫുഡ് ഏറ്റവും കൂട്ട വേറെ വീടിന്റെറെ ഉള്ളിൽ മൊത്തം
നോക്കണ്ട എപ്പഴെങ്കിലും വേരുന്നതല്ലേ പിന്നെ നമ്മുക്ക് വ വരണ്ടാന്ന് പറയാനും പറ്റില്ലല്ലോ
ഇനല്ല പിന്നെ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് ഇതാക്കി കഴിഞ്ഞപ്പ ഫുള്ള ആയിട്ട് ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാള്ളുരു മനസൊ
നമുക്ക് ഉറങ്ങുമ്പോ ഒരു സമാധാനം കിട്ടണെങ്കിലേ അത് വീട് വൃത്തിയായിരിക്കണം എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് കിടക്കും
സത്യ പറഞ്ഞത് ഫുഡിന്റെ ചെമ്പൊക്കെ ഞാനിത് പുറത്ത്ത്തെ കൊട്ടത്തഴത്തേക്ക് എടുത്ത് വെച്ചക്കായിരുന്നു മോറിയിട്ടുണ്ടായിരുന്നില്ല അപ്പേയേക്കിനീ രാവിലെ ഇനി ചെയ്യാന്ന് വിചാരിച്ചിട്ട് രാവിലെ ആയപ്പോ പിന്നെ ഉമ്മപ്പ ഉമ്മ വിളിച്ചിട്ട് വരണത് അങ്ങനെ അവിടെ പിന്നെ വ അപ്പം എൻ്റെനിയൻ്റെ മോളുണ്ട് ഇങ്ങനെ ഒരമ്മായി അകേല അമ്മായിയ അവര് മരിച്ചിക്കുന്നു പറഞ്ഞു അപ്പൊ പിന്നെ വേഗം ആഹ് പിന്നെ വേറെ വ പണി നമക്കൊന്ന് ഇ ഇതായിട്ട് പിന്നെ മയ്യത്തെടുത്തിട്ട ഇപ്പപ്പോ ഒരു രണ്ട് മണിയ ആക്കൂടെ വന്ന
ആഹ് ആഹ്
പിന്നെ വന്നപ്പോ മോന് കുക്കറില് വേഗം കഞ്ഞി വെച്ച് മോന് കഞ്ഞി കൊടുത്ത് ഇപ്പഴാണ് ആളൊന്ന ഉറങ്ങിയത് ഇനാണ് എനിക്കരു സമ ഇങ്ങെ ഇങ്ങൻെതായിട്ടുള്ള ടൈമ് ഇങ്ങും കാര്യങ്ങളൊക്കെ ഇനി നോക്കട്ടെ
ആണോ ആഹ് ആഹ് മോള് വരാനായോ
മോള് വന്ന് മോള് മൂന്നരയപ്പത്തേക്ക് എത്തി
ആടോ ആഹ് ആഹ്ആഹ് മൂന്നായിരത്തില്ലേ ആഹ അതിചായ മോള് വന്നിട്ടൊന്നും കഴിക്കുന്നില്ല
വന്നിട്ട് ആൾക്ക് ഞാൻ ഫ്രൂട്ട്സ് എന്തങ്കിലും എടുത്ത് കഴിക്കും അങ്ങനെ അത്ര വലിയൊരു ഫുഡിനോട് താല്പര്യംന്നില്ല
ആണോ ആഹ് ആഹ് ആഹ് ഫുഡൊക്കെ കഴി മോന് ചെറുത് കഴിക്കുവോ ഫുഡൊക്കെ
കിക്കാനൊക്കെ കഴിക്കും എനിക്ക് നിർബന്ധംമാ മക്കൾ കഴിച്ചിരിക്കണം അപ്പൊ ഞാൻ റാഗി റാഗിക്കുറുക്ക് അതേപോലെ തന്നെ അമൃതം പൊടി പിന്നെ പഴം പിന്നട്‌സും എല്ലാം രണ്ട് വയസ്സായി രണ്ടു ദിവസ ആയി എന്നാലും എല്ലാം കൊടുക്കും ഞാാന് പക്ഷെ ആളെ ശരീരത്തിൽ അത്രക്ക് പെട്ടെന്ന്ങ്ങനെ പിടിക്കണാ ആടൈ
ഇവിടെ ഇവിടെ അങ്ങെ തന്നെയാണ് ഒര അഞ്ച്മിനിറ്റ് അടങ്ങി നിക്കയില്ല പക്ഷെ ഇപ്പതാ ഇപ്പം ഏ ജലദോഷതൊക്കെ വന്നതിന് ശേഷം പിന്നെ പറ്റ പോയി ഒന്നും കഴിക്കണില്ല ഒരു വാഗ
ഞങ്ങള് പുറത്തേരുന്നു ഞങ്ങളിപ്പോ ഒരു മാസത്തിൻ്റെടുത്ത് നാട്ടിലെത്തിയിട്ടുള്ളൂ ഹസ്ബൻഡിൻ്റെടുത്തേരുന്നു അപ്പൊ പിന്നെ അവിടുന്ന് വന്നപ്പോ കുറച്ചൊക്കെ ഒന്നും മെച്ചപ്പെട്ടിരുന്നു ആള് അവിടെ പിന്നെ ഒതുങ്ങി അധികംങ്ങട്ട് കളിക്കാനുള്ള സ്പേസ് ഇല്ലോ ഒരു റൂമിനുള്ളിൽ ഒതുങ്ങിട്ട് നല്ല വലിപ്പല്ലേഇവിടെ വന്ന പ്പോ ഇന്ന് പോഅന്ന് വന്നതിൻ്റെ പിറ്റേസം ഇൻ്റെകസിന്റെ കല്യാണ ആയിരുന്നു അന്ന് കണ്ട ആൾക്കാരൊക്കെ ഇന്ന് കാണുമ്പോ എന്താ ഈ കുട്ടിക്കൊന്നും കൊടു ലില്ലേ എന്താകുട്ടിഞാനൊക്കെ തിന്നലാണ് പറഞ്ഞ ഞാ
ആ എല്ലാരും വരുമ്പോ ഒരു ചോദ്യ ാണ് എല്ലാർക്കും ഇതെന്താ കുട്ടിിക്കൊന്നും കൊടുക്കാറില്ലേ
ആഹ് ഇൻസ്റ്റയിൽ റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫുഡിന്റെ റെസിപ്പിന്ന് വെച്ചാൽ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡുകള് ആഹ് അപ്പൊ അകും മോൻ ുള്ള ഫുഡുകളൊക്കെങ്ങനെ ഇതാക്കും അപ്ലോഡ് ചെയ്യ അപ്പോ എല്ലാവ കസിൻസ് ഒക്കെ ചോദിക്ക അല്ല ആ ഉണ്ടാക്കണെ യ്യ്തിന്നലാണോ കുട്ടി കൊടുക്കലാണോന്ന് ഈ കുട്ടിയല്ലെല്ലാ തടിക്ക്ണത് ഇയാളല്ല ഞൻ പറത്
ആയ്
ങ്ങോ പത്ത് മിനിറ്റ് ഇങ്ങള ഒന്ന് വെയിറ്റീത് നോക്കിയോക്കെ ഇങ്ങിട്ട് പിന്നെ ഓന് തട് പറയണ്ട പിന്നെന്ത് പറയ ഒട്ടപ്പാച്ചലാണേ
ഇപ്പ പിന്നെ ഓഏകദേശം സൈ മാണ്
ആണല്ലേ ആ ഇനി ക്കങ്ങനണ്ട് ഞാൻ അത്യാവശ്യം ഞാനും ഹസ്ബന്റും മോളും ഒക്കെ ഉണ്ട് ഇവന് മാത്രേള്ളു ഇങ്ങനെ
താട ഉം ഇന്നാ അയിക്കോട്ടേ വെക്കട്ടെ
ആഹ് ഓക്കെ ന്നാ ശെരി